ഹലോ കേൾക്കുന്നുണ്ടോ
ഓ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആ വേറെന്താ
വേറെന്താ നല്ലത് സുഖായിട്ട് പോകുന്നു കുഴപ്പൊന്നുല്ല
പോയിറ്റില്ലേ
ആ പ്പട്ത്ത് നമ്മളെ ഫാമിലീലൊന്നും പ്പട്ത്ത് അങ്ങനെ കല്യാണം ണ്ടായിട്ടില്ല
ആ പിന്നാ
ത്തൂൻ്റെ ഫാമിലിലൊര് ന വല്യൊരു കല്യാണം ണ്ടായ്രുന്നു ണ്ടായിരുന്നു അതെ അതെ അവര് ഭയങ്കര റിച്ച് ഫാമിലി ആയിരുന്നു അവടെ ഉമ്മന്റെ ആ ഉമ്മന്റെ അമ്മാവൻറെ അൾ ഏ അമ്മാ അമ്മാവന് ഭയങ്കര റിച്ചാണ് അതെ അതെ അതെ അവടെ ഭയങ്കരായിട്ട് ആ ഫുഡുംകാര്യങ്ങളും സുറുബിയാനി അതുപോലെതന്നെ ബീഫ് ബിരിയാണി ലഗോൺ ബിരിയാണി അതെ അതെ സുറുബിയാനി കേട്ടിട്ടില്ലാ ആ ഇപ്പോ ഇപ്പൊ എല്ലാ കല്യാ മിക്ക കല്യാണങ്ങളിലും മന്തി ഒഴിവാക്കി ക്കി സുറുബി ബിയാനിയായിട്ട്ണ്ട്
ആ അത് ശെരി.
ആ ആ മ സുറുബിയാനി മന്തിനെക്കായും ഒര് സ്പെഷ്യലായിട്ടൊരു ടേസ്റ്റ്ണ്ടതിന്. പക്ഷെ ഭയങ്കര മസാലായിട്ടാണ് ട്ടോ ഭയങ്കര മസാല മീൻസ് ഉള്ളി തക്കാളിയൊന്നല്ല പൊ പൊടികളില്ലേ.
ആ
ആ അത് കുറച്ച് അതെ അതെ. കൂടുതലായി അയ്‌ന്റെ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ പൊടികളാണ്. കൂടുതല് റൈസ് നമ്മടെ മന്തി റൈസ്. തെന്നെ വെരുന്നത്.
ആ മസാലയില് മാറ്റം വെരുന്ന്ണ്ടല്ലേ എത്ര
ഇല്ലില്ല ഉള്ളി തക്കാളിയൊന്നുല്ല. അയിക്കെന്തൊക്കെയോ സ്പെഷ്യലായിട്ട് സുറുബ് ബിയാനിൻ്റെ മസാല പൊടികളുണ്ടാവല്ലോ. മസാല പൊടികള് ആ അതാണ് യൂസ് ക്‌സാക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്.
ആ അത് ശരി അങ്ങനെ. ആ ഈ കബലിയത്തു കെട്ടിന ആ അത്‌ ഇതേപോലെ നോർമൽ മാസാ മസാല പിന്നെ വരുന്നുണ്ട്. മ്മ് മ്മ്
ഞാൻ കഴിച്ചി
കഴിച്ചിട്ടില്ല അതു ശരി ആ മദ്ഹൂത് ഞാൻ കഴിച്ചിട്ട്ല്ല. മ്മ് മ്മ് ഇല്ല ഇല്ല അതെലെ ആ എന്റെ എന്റെ വീട്ടീന്ന് ഉണ്ടാക്കീന് ന്ന് പറഞ്ഞു.
പോരാ ഇവിടെ ഉമ്മയ്ക്ക് ഒന്നും ഇഷ്ട്ടയായിട്ടില്ല. ഉമ്മ ഇപ്പൊ മന്തി കഴിക്കുന്നത് കൊണ്ട് സുർബിയാനി ഒരു ദിവസം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരു ന്നു. കല്യാണത്തിനൊക്കെ പോയ സമയത്തു, പക്ഷെ സുർബിയാനി ഉമ്മ പറഞ്ഞു ടേസ്റ്റ് ഇല്ല എനിക്കും വലിയ ടേസ്റ്റ്‌ ഒന്നും ആയി
ആ നമ്മൾ പിന്നെ എൻ നമ്മളെ തിരിച്ചു കടിക്കാത്ത
ആ ആ അതെ അതെ ഇങ്ങോട്ട് കടിക്കാത്തതൊക്കെ നമ്മൾ അങ്ങോട്ട് കടിക്കും പറഞ്ഞീലെ. അതെ നമുക്ക് പിന്നെ അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡ്‌നോട് അല്ലെ താല്പര്യം?
ആ അതെ
ബക്ഷേ അവർക്ക് അങ്ങനെ അല്ലല്ലോ അവർക്ക് അവര്ടെതായ നാടൻ ഭ
അതെ അവർക്ക് ഡേറ്റ് ഒത്തുക്കിട്ടല് കുറിച്ച് ബുദ്ധിമുട്ടാണല്ലോ നമ്മളെ പോലെ എല്ലാം ടെസ്റ്റും പറ്റൂല
അതെ അതിന്റെ ടെസ്റ്റ് തീരെ ഇഷ് ഷ്ട്ടായിട്ടില്ല ആ ടെസ്റ്റ് ഒ ക്ണ്ട് എനിക്ക് തോന്നുന്നത് നമ്മടെ മന്തിന്റെ അത്ര ടെസ് റ്റൊ ഒന്നുല്ല മന്തി ആണ് മുന്നിൽ വെക്ക്ന്നത് അർഞ്ഞീല്ലേ പിന്നെ ഒ
വീട്ടില് ആ
ആ ബ്രോസ്റ്റ് ഇണ്ടാക്കാറ്ണ്ട്
തെലെ
പെരുന്നാളിന് മന്തി റൈസും ഹേ ചിക് ക്കൻ ബ്രോസ്റ്റും ആണ് ഇണ്ടാക്കിയത്
ആ
മന്തി റൈസ് മാത്രക്കിട്ടാ ഇണ്ടാക്കെ പിന്നെ മ്മളെ ബ്രോസ്റ്റും
ആ ആ പിന്നെ
പിന്നേപ്പോ ബിരിയാണിയാണല്ലോ രണ്ടായിട്ട് വെക്ന്നത് അതെ അതെ അമ്മളെ ചെറിയ പെരുന്നാൾക്കും പോ ബലി പെരുന്നാൾക്കും ഓരോ ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ചേ മന്തി റൈസും ബ്രോസ്റ്റ് ആ ഉച്ചക്ക് ബക്കറ്റ് ബിരിയാണി
എങ്ങനെ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്ക്ന്നില്ലാ ഹലോ ഹലോ നിങ്ങള് പറയ്ന്നത് ഇൻക്ക് കേൾക്ന്നില്ല ഞാൻ പറയുന്നത് നിങ്ങക്ക് കേൾക്ന്നുണ്ടോ
ഇല്ല